പറയൂ മുത്തേ വേഗം പറയൂ
ത്താനം പൊന്നേ എന്താ അവ്ടെതെക്കെ വർത്താനം
നല്ല സുഖം ഈ കാലാവസ്ഥ കാണ ഈ വർത്താനൊക്ക ചോയ്ച്ചറിയാ നിങ്ങളല്ലാതെ ള്ള നേരം പോയി കിടന്നുറങ്ങാൻ നോക്കിനോ
ആ ഞാനിവ്ടേ കടന്നു അന്റെ വർത്താനം കേട്ടിട്ട് വ്ടെ കടന്നു മു മുത്തേ പൊന്നാരേ കഷ്ണം കഴിച്ച് അന്നാ പത് രാവിൽത്തപ്പണ്ടായിന്ന് അപ്പം മീൻ മൊളകിട്ട് കണ്ടപ്പഴെ രണ്ടെണ്ണക ഴ്ച്ചു
അപ്പൊ അ ഉച്ചക്ക് ചോറും തിന്നില്ലേ
ന്നി ഉച്ചക്ക് ചോറുണ്ണണം
അത്ശെരി ആ അപ്പൊ ഈ പത് ഞങ്ങളവിടെ പത്തു മണിക്കയ്യു ണത് നല്ല ആ നല്ല വെസ്സ് ണ്ടെങ്കി പത്തുമണിക്കല്ലെ യ്യി നേരത്ത് അപ്പം തിന്നൂല അപ്പം തിന്നല് വൈകുന്നേരാണ്
അതെ അയ്സെരി പിന്നെ രാത്രി അപ്പംന്ന് നിങ്ങള്
രാത്രിയാ രാത്രിയാണ് അപ്പന്നല്ല സാദാചോറ്
ചോറ്ന്നും
ഞാന് ഇ അപ്പൊന്നും കണ്ടമാനം ണ്ടാക്കൂലാ കറക്റ്റ് ആയിറ്റുണ്ടാക്കുള്ളൂ ഉം കണ്ടമാനണ്ടാക്കി നമ്മളെന്നെ തിന്നണ്ടേ
തൊന്നണ്ടേര് അപ്പൊ മാവട്ട് ഫ്രിഡ്ജ്ക്കൊക്കൊക്കാറല്ലെ ആഹ്
ഉം വോ എന്റെ കടേല് ദോശ ആഹ് അതെന്നാ എല്ല കണ്ടമാന ണ്ടാക്കൂല വേസ്റ്റ് ആക്കണ്ട
അപ്പൊ മീൻകറിയണ്ടപ്പ രസം തോന്നി രാവിലെ ചട്ട്നി എയ്ന്ന് അപ്പൊ അത്രണ്ട് ചൊടില്ല
കുട്ടികളൊന്നും പർഞ്ഞിട്ട് കാര്യല്ല എന്നും ഈ ദോശ നമ്മക്ക് ന്നാൻ കയ്യില
അതാണേ ഉം
അമ്മക്ക് എൾപ്പം ദോശേണ് ഇൻക്ക് എൾപ്പം ന്ത്‌ പത്തിര്യാണ്
പത്തിരി ലേ ആ നോമ്പായിലേ രണ്ടീസം അന്ന് പത്തിരി ഇട്ടിട്ട് രണ്ടീസം അവ്ടെണ്ടായി പിന്നെ പിറ്റേസം ബീഫ് ബിരിയാണി എർച്ചി ബിരിയാണി യെച്ചു
ആഹ് എല്ലാ നോ നിങ്ങള് പത്തിരി ഏ ദ ദാക്കലാണോ പ്രസ്സ്മ്മ അമർത്തല
അമർതും ചെയ്യും പി
ആ മറ്റാൾക്ക് തീരെ പര്ത്താൻ അറീല
ആഹ് എ ഒക്ക പ്രസ്സ്ദ്മ്മ അമർത്തിടാ
ന്നട്ട് ആഹ് ന്ന്ട്ട് ഇന്നോട് വന്നാ ഞാൻ നല്ലട് ഉ ട്ടട്ത്ത് പറയാ ത് അച്ചിമ പര്ത്ത്യ മ പത്തിരി പോലെ ണ്ട്ന്ന്
അപ്പൊ അയ്ന് പര്ത്താൻ വയ്ക്കൂല അപ്പ അത് പറയെക്കാരെ മീൻകറിയൊക്ക വെക്കുമ്പോ പുളി വാരൂല തക്കാളി ഇട്മ്പ ന്തിനാണീ മ് എന്താ പുളി
ആഹ് അതേപോലെ പോത്തും കറിയില് എന്ത പുളിയൊയ്ക്ക പൊത്തുംകറീല് എന്ത അതേപോ മല്ലി എന്തിനോ ഒന്നിന് മല്ലിപ്പൊടൊന്നു ടൂലാറിയും തക്കാ
ഏഹ് അത് പറ അങ്ങനെ ന്നു ചെയ്യോ ഇജ്ജ് അങ്ങനെ അട്ച്ച്അ അത് വക്കല് അ അ ആഹ്
നമ്മള് കറിയെക്കുമ്പൊ തക്കാളിടൂല്ലേ അവ്
ആഹ് ന്നി ഞാന് വെക്കുമ്പോ ആക്ക് പ പറയെണ്ട്ന്ന് ജ്ജോന്ന് പർഞ്ഞെരൂണ്ടൂന്ന്
എർച്ചിക്കറിൽ തക്കാളി ടൂലാന്നറിയു ന്നോട് എർച്ചിക്കറിൽ തക്കാളി ടൂല ഉളങ്ങാരറി തീരെ വക്ക ാാ ഞാൻ പറ നല്ല പോല മനഷ്യന്മാക്ക്ക്ഷണം ഉണ്ടായി കൊടുത്തല്ലോുഗർൊക്ക ഒന്ന് പറഞ്ഞ ഇഷ്ടാവങ്ങളെ നന്നി വയറിമാ ഭക്ഷണം കഴിച്ചത് അതിനനണ്ട് എന്നാലെ ഞാൻ ചിക്കൻ ഇത്ണ്ടാക്കി കൊടുക്കുന്ന കുറുമ ഉണ്ടാക്കി കൊടുക്കുന്നാക്ക പറഞ്ഞിട്ട് ഇണ്ടാക്കിട്ട് മാപ്പള വറത്ണ്ട് രസമാണ് നോമ്പിന ചിക്കൻ കുറുമ ഉണ്ടാക്കി
അണക്ക് പിന്നെ അയിനൊക്കെച്ചല്ലോ ഉഷാറാണല്ലോ
പറഞ്ഞു അതേപോലെതെന്താണ് ഒരു മഞ്ഞപ്പൾട ഇങ്ങനെ ഇണ്ടാവും ഞാൻ പറഞ്ഞേ നി കറ നല്ല പോലെ ഇണ്ടാക്കി ആഹ
അപ്പൊ ഈ മീൻകറിയൊക്കെ പുളില്ലാതെ നാള ചോക്കാ മീൻകറി അതില്ലാതും തക്കാളി ഇണ്ണീയിലൊന്നും പുുള്ളി ഇടൂല്ല തക്കാളിന്റെ പുുള്ളി ഇട്ടണ്ടാവോ
അത് വച്ചാ ഉണ്ടാവും തക്കാളിയില് തക്കാളി ഇടണം പുളി ഇടണം അതന്ന
പുളിന്ന ന അല്ലെങ്കിൽ അത് രസം കിട്ടൂല ഒരു ചെടിണ്ടാവൂല നമ്മള് ചോറ്റി പറഞ്ഞാലന്നു ഉ ആഹ് ഇവിടണ്ടേ അത്ന്നെ അങ്ങനെ അങ്ങനെ ഒരു കഥന്
നിങ്ങൾ തക്കാളി ഇറച്ചി ബീഫെന്നെ തക്കളി ഇങ്ങനെ ഇട ഞൻ പറഞ്ഞ ഞൻ തക്കാളിട ബീഫ്
ഞാൻ തക്കാളിന്നെ ഇടുല ഞാൻ അങ്ങനെ ഇടു വെച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും ആണെങ്കി തക്കാളിുടെ പൊട്ട്ട്ട് ഉള്ളി അധികം ഇട
ആഹ ഉള്ളി ഇടാവ മാതിരിക്കുവോ ഉള്ളി കൂടുതല ഇട്ടാ മതിരിക്കൂ
പിന്ന
ഏതായാലും അങ്ങനെയൊക്കെ തന്നെ ഒഴുന്ന കൊടെ കിഞാൻ ഞാൻ പറഞ്ഞടുത്തിുന്ന
ആ ഉയിന്ന വെള്ളത്തിൽട്ടക്കണന്ന് അതാ പറഞ്ഞന്നത് അപ്പൊങ്ങ അങ്ങനെ ഉണ്ടാക്കൽണ്ട ചോദിച്ചപ്പ ഉണ്ടാക്കൽണ്ട് അർഞ്ഞ്
ഓട്ടയത്ത് ഉഴുന്നു വടെ എന്ത ടെസ ഞ്ഞപറഞ്ഞ് ഉഴുന്നുവട ഓല് എന്ത ഞാൻ പറഞ്ഞ ഒന്ന് കൂട്ട നെയ്യ ഉണ്ടാക്കുന്ന നല്ല മ്പോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിഅർഞ്ഞു ഇന്നട്ട് ഉഴുന്ന് വളള്ളത്തിട്ട് നിക്കാൻ വന്നിട്ട് ഇളച്ചി ഇളച്ചി അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് രത്ര മാപ്പിള മാ അപ്പജി ഉണ്ടാക്കി എന്ത് ടേസ്റ്റ്ന്ന് എന്താപ്പത്ന്ന്
ആ ആ
പ്പൊടിടരുത് കൂടുതലിട്ട് ആകോര്ക്കും
അതെ
പറഞ്ഞ അതിന് അലച്ച ഒക്കെ വലിച്ചിറങ്ങിന്ന് പറഞ്ഞു
അതാ
നീ പറഞ്ഞിട്ടണ്ട് എള്ച്ചി അവനാന്റെ പേരെ നമ്മളണ്ടായി കടുള്ളതട്ട നമ്മള് ഇലച്ചും മുതച്ചൊക്കെണ്ടാക്കും നമ്മള അത്ട്ടെടുക്കുവല്ലോ തന്നീല്ലാന്ന് പറയണ്ടെ എന്നള പറയാ അളച്ചഛൻ്ന്റെ കുട്ടിന്ന് എന്തോ തീറ്റ അതിന് പാവന്ത അങ്ങനെ തീന്ന
ആ അങ്ങനെ പറയണ്ട് പാവൻ കുട്ടികള അങ്ങനെ പറയാൻ പറ്റുവോ
ആ
തിന്ന്ണിനൊക്കെ
തന്നെയണെ
ആ
വർത്താനേ അല്ല ഇങ്ങനെ അമർ അമർ ച്ചല്ലാതെ തീറ്റ പഠപ്പിക്കരുത് അത് അവിടുന്ന് തിന്ന്ന്ന എന്നാലും ഇവിടു നല്ലാം തിന്ന പക്ഷെ മക്കൾ അങ്ങനെ ആകുമ്പ അത്രരെ ബുദ്ധി വളരല്ല മക്കക്ക് വ ബുദ്ധി വളരൂല മക്കള് മന്ദബുദ്ധികളാവും ഭക്ഷണം കറക്റ്റായിട്ടങ്ങനെ കണ്ടമാനം കേൾക്കൻ പാടില്ല
അങ്ങനെ ഇരുന്ന് പോണാണ് കജ്ജിക്കോട്ക്ക് അങ്ങനെ കൊടുക്കും
ഇതെന്താറിയോ ഇത് തിന്നിട്ടുണ്ടെങ്കങ്ങ പിന്നെന്താ മക്കളെ വയറ് വലുതാവും പിന്നെ മക്കക്ക് ആകെ തീനിക്കാരമാകും മക്കൾക്ക് കെടത്തിയ എടുത്ത ഒറക്കം മാത്രേ ഉണ്ടാവുള്ളൂ
ഉണ്ടാവുള്ളൂ അതന്നെ
അമിതമായി വയറ് നറഞ്ഞാ തന്നെ നമുക്ക്
ഏ പിന്നെന്താ അതിന്റെ ഇങ്ങനെ എപ്പളും ആ കുട്ടിടെ കൂട്ടം പറയും
ആദ്യം തന്നെ സിദ്ധിക്ക അയിനൊന്നൊള്ളുത്രെ അങ്ങനെ ഓമനിച്ച് ഓമനിച്ചിട്ടേ അതെ പറഞ്ഞ് ഓമനിച്ചിട്ട് ഇങ്ങനെ കണ്ട എല്ലാതും കൊടുക്കും വെശന്നിട്ടത് ന്ന് അത്യാവശ്യം തിന്ന്കാണ്ട് അപ്പത്തന്നെ അഞ്ച്ന്റെയും പിന്നേം വരും
പിന്നേം വരു ഹ-ഹ-ഹ-ഹ-ഹ ആ എന്നോടറിം എത്തണ്ണി അൻക്കൊരു കഥകേൾക്കണോ എന്റെ ഇളേച്ചന്റെ കുട്ടി വന്നിട്ട് അങ്ങനൊട്ടി ഇങ്ങനെകാട്ടി
അല്ല തിന്നാൻ മക്കളിങ്ങനെ അമിതമായി തിന്നാൻ പാടില്ല മ ബുദ്ധി പാഠിക്കാൻ കേറൂലേ മക്കക്ക് തലേ കേറൂലേ ചെല കുട്ടികൾ തിന്നു നല്ല എക്സസൈസും ചെയ്യുഏ തിന്നുതിന്നി കിട്ട്ണ മക്കക്ക് തിന്നണംന്നില്ലല്ലോ അങ്ങനെ ഓരോര്ത്തരും തന്നെ ഓരോന്ന് പറയ്ണ്ട് എന്റെമോന്ന് അത്യാവശ്യം തിന്നുമ്പം പാലേം തിന്നും തിന്നുമ്പോ ലേശം തിന്നലെന്നെ
ഓക്കെ ഇബടെക്കങ്ങനെ തന്നെ എല്ലാരും തിന്നാക്കാൻ പി തിന്നാൻ പിന്നാക്കാ അങ്ങനെ തിന്ന് മറിച്ചൊന്നുല്ല ഇബടെ എല്ലാലോ
ആ തിന്ന് മറിച്ച്ന്നാ നമ്മക്ക് ഞമ്മളെ മക്കള് തിന്നണോ അള്ളാഹ് ഇബടെ ഇവന് താഴെ ദേഷ്യം പിടിച്ച്ക്കണ് അവനക്ക് പത്തിരി വേണംന്നറഞ്ഞിട്ട് എനിക്ക് വലിയ പത്തിരിയൊന്നും വല്യ ഇഷ്ടല്ല
ചെറുതിന് കൊടുക്കാണെങ്കി വടിയും പറയും ആദ്യം കരച്ചില് തൊടങ്ങും അന്നം കണ്ടാ ഹ്-ഹ്-ഹ്-ഹ്-ഹ്
പത്തിരിണ്ടാക്കി കൊടുത്തിട്ട് തിന്നിട്ടില്ല
ആകെ എട്ട് പത്തിരിണ്ടാര്ന്ന് നാല് മൂന്ന് പത്തിരി അവടെച്ച് നിങ്ങള് തിന്നിട്ടൊന്നുണ്ടാവില്ലാന്ന് പറഞ്ഞ്ട്ടാടെവച്ച് ഞാൻപറഞ്ഞ് ജ്ജ് ഇന്നെ തീറ്റിപ്പിക്കാണ്ട് തൽക്കാലം മര്യാദക്ക് തിന്നോ പറഞ്ഞു ഒരു സാധനം തിന്നുല മക്കളെ മക്കള കോലം എന്താണ് ഒരു പനിങ്ങ്ണ്ട് പനിച്ചാ ആകെ കോലം കെട്ടിക്ക്ണ്‌
കൊ കെട്ടോയി ആകെ വളഞ്ഞെത്തിക്കണ് ഇവിടത്തെ ചെറിയ ചങ്ങായൊക്കെ നടുലൊന്നുല്ല
അള്ളാ അത് പറയണ്ട ജിമ്മിന് പോയിട്ട് കോലം കണ്ടാ മതി
എന്തിനാ ഓലൊക്കെ ജിമ്മിനോണ്
ആഹ് അത് ആദ്യം ജിമ്മിനു പോയിട്ട് പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ച് ട്ടാള് നല്ല ഉഷാറായിരുന്നു പിന്നെ അതിന്റെടെക്കൂട്ടി നിർത്തി അപ്പൊ കുട്ടിയുടെ കോലം പിന്നേം ബേം അവിടെ പോയി ഭക്ഷണം ഓലെ കറക്റ്റുള്ള ഇതല്ലേ
ആഹ് അതാണെ അവിടുന്ന് ജിമ്മിന് പോകുണ്ടോ
പ്രൊട്ടീൻ പൗഡറൊന്നും കണ്ണിക്കണ്ടത് തിന്നരുത് കുടിക്കരുത് കാരണോക്കെ അ റ്റാക്ക് വരുവെ ഇപ്പൊ നിങ്ങക്ക് വളരണ ടൈമല്ലേ ആ ഇപ്പളല്ലെങ്ങ കല്യാണം കഴിഞ്ഞാലൊക്കെ അതിന്റെതായിട്ടുള്ള ബുദ്ധിമുട്ടറിയും അയ്യപ്പൊടാ എനക്കൊന്നും അറിയില്ല ഇപ്പോ അയിനെപ്പറ്റി എനക്കൊന്നും മനസിലാവ ട്ട ന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉം തലേത് കൈകുമ്പം പലേത്ണ്ട് അറ്റാക്ക്ണ്ടാകുവേ അമിതമായിട്ട് രക്തോട്ടന്നാ രക് കൊളസ്ട്രോളും ആഹ് പേടിയാണ് ഉം ഞാൻ ചീത്ത പറഞ്ഞിട്ട് അവന്റെപ്പ കാണാതന്നെ കൊടുക്ക്ആ ഇന്നാ ചി- ത്തറി കണ്ടാല്
എന്തരു കഷ്ടങ്ങ ആഹ എന്നെ
അവന്റെപ്പ ഒക്കെ നല്ല തടി നോക്കുന്ന ആളാണ് കണ് കണ്ടന്നും തിന്നൂല ചീത്തഅറിയും കണ്ടിണ്ടെങ്കില്
തിന്നൂലല്ലേ ആള് നല്ല സ്കെൽറ്റ ആണല്ലേ എന്നാ ഒത്ത തടി
കെൽറ്റാണ് എന്നട്ട ഞാൻ പത്തിരിന്നാല് ഞാൻ ചായ പറണ്ട് നിങ്ങള് ങ്ങനെ നടന്നോളി നിങ്ങളെ കോലൊക്കെ മെലിണ്ട് ജി ന്നെ പറഞ്ഞയ്ന് ങ്ങട്ട് പറണ്ടാ എിക്കറിയ അത്യാവശ്യം തടി ഇജി പെണ്ണിട്ട കാലത്ത് ഞാൻ തടിക്കാ റിഞ്ഞ് അ നല്ലതന്ന് പറഞ്ഞ്
ആഹ അത
ശരിയന്നെയാണ് ആ ഉച്ചയ്ക്ക്ന്നാ രാത്രി തോന്നിട്ട് എന്നന്ന്പ്പോ ഉച്ചക്ക് തിന്നണ്ടിരു തിന്നാ തോന്നി
ആഹ് ഒറ്റക്കാവുമ്പോ അതാണ് ന്നാ ചെർക്കന്റെപ്പണ്ടിര്ന്ന് തിന്നുടായിരുന്നോ
ആഹ പന്ത്രണ്ട് മണിക്ക് നിയ്ച്ചരും അപ്പൊ ഉച്ചക്ക് തിന്നൂല
അതന്നെ എന്തൊരുതാണ് ഇങ്ങനെ തിന്നിട്ടില്ലെലും കേടാണ് നീച്ചാ വക്കൂല
ഉ ഇപ്പ തന്നെ അയക്ക് തീരെ തടികൊണ്ട് വയ്യെങ്കിലും കേടാവ ജാതി ക്ഷീണം വരും
ഉം ഉം അതന്നെ തിന്നുമ്പോ ഒന്നായിറ്റ മേലക്ക മേലൻ തിന്നും അതേയ്കാരം പിന്നെ ഉണ്ട ഉ അസർക്ക് കടി ഉണ്ടാക്കുവോ കടി ഉണ്ടാക്കലുണ്ടോ
ചെലപ്പോ ഞാൻ കഴിക്കൂ അതിന്റെ മോ എനക്ക് പനിയ ആയതോൊണ്ട് പൊന്നണ്ടാവുംല്ലെ കാക്ക ഒല്ല കാക്ക ഇഷ്ടണല്ലേ പ അടല്ലേ അടാ ഗോതമ്പിന്റെ അത് ഒന്നയ്ന് കൂടാൻ പാടില്ല തിന്നണ്ടറിയും ഒരു ഉള്ളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ തിണ്ടന്ന് പറഞ്ഞു കാരണം ഏറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാനും മടിയാണ്
ആഹ അഎന്നെ
അതിന് നല്ല തണുപ്പുള്ള ദിവസ പ്പത്തി അല്ല ഇഷ്ട അതിന് തേങ്ങി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലഷ്ടാണ് എലേൽ പരത്തിയിട്ട് ചുട്ട് കൊടുക്കുന്നത്
ഏ
അത് നല്ല ഇഷ്ട അഹ് ഇവിടെ ഉമ്മ ഉള്ള കാലത്തെ ഇണ്ടാക്കിട്ടെ അഹ് ഞാൻ ചെലപ്പം സ്കൂൾ വിട്ടു വരുമ്പോത് ഉണ്ടാക്കി കൊടുക്കും അയിന് അയിനും അളച്ചനും ഇഷ്ടട്ടൊ അങ്ങനെ രണ്ട് മൂന്നണം ഇണ്ടാക്കി വെക്കും ഇനിക്ക് ആതോന്നു ഇഷ്ടല്ല ഇനിക്ക് വെല്ല ഉള്ളിവാടേ പരിപ്പുവാടേ പിടിയത്തെ മത്ര
കലച്ച പരിപ്പുവട നല്ല ഇഷ്ട
എനിക്ക് ഭയങ്കര ഇഷ്ടണ് ആ കട്ടില്ലാതെ പരത്തിയത് അപ്പൊ ഞങ്ങള അയൽവാസിന് ഞങ്ങളെ കടനെ ഇണ്ട് അപ്പം ഇബന്റെ ഇളയച്ഛന്റെ കടണ് വെയ്യാത്ത ആളല്ലേ ഓന്റെ പേരില്ള്ള കടാണ് ചായക്കട അപ്പൊ ഞാൻ എന്നോടെ പന്ത്രണ്ട് റുപ്യണ് അപ്പൊ ഞാൻ പറഞ്ഞേ ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞേ മുതലളിക്ക് ചായണ്ടെന്ന് ചോയിച്ച് ഇനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു മുതലളിക്ക് ചായ ചായാണ്ട കടിയാതി പരിപ്പുവടക്കെന്താ വേല ചോയിച്ചപ്പം പറഞ് പതിനഞ്ച് റുപിണ്ട് പന്ത്രണ്ട് റുപിണ്ട് ഞൻ പറഞ്ഞു എന്താ പന്ത്രണ്ട് റുപ്യ ഉള്ള് വേവത്താണേച്ചു ഉള്ള് വേവാത്തെ ഒ ഗ്യാസ് ചെലവാകുച്ചിട്ട് പകുതി വേവിച്ച് കൊടുക്ക്ണ്ടോന്ന് ചോയിച്ച് അതല്ലല്ല മുതലാളിക്ക് ഞങ്ങൾ അങ്ങനെ കൊ പന്ത്രണ്ട് റുപ്യക്ക് തരാ ഞൻ പറഞ്ഞു ആയിക്കോട്ടെ ഇനിക്ക് ഒന്ന് മതിറഞ്ഞു അപ്പൊ ചെങ്ങായിണ്ട് മുളക് ബജി ഉള്ളിവടയി ഒക്കെ കൂടി ഇനിക്ക്
മുളക് ബജി രസണല്ലേ നോമ്പിനൊക്കെ വല്യ മുളക് വല്യ എരിണ്ടാവു ഇല്ലല്ലോ
ആ അപ്പൊ ഞാൻ പറഞ്ഞു കാക്കാന്റെ എട്ത്ത് കാക്കാന്റെ ഇങ്ങനെ കൊടുത്തക്കണ്ട ഞാൻ പറഞ്ഞു മാഷെട്ത്ത് കൊടുത്തായകര്ത്ടോ മഷെട്ത്ത് കൊടുത്തയച്ച തെറ്റ് ധരിക്കും ക്കണ്ട വെറുതെ ഇങ്ങളെ ജീവിതം തകർക്കണ്ട ണ്ടന്ന് പറഞ്ഞു ഇനിക്ക് വണെങ്കിൽ ഞൻ അയിലെ വരണ്ട് ഇനിക്ക് ഫ്രീയാണ് പറയും ഇന്നോട് ഇനിക്ക് ഫ്രീ ഞാൻ പറഞ്ഞു ഇക്ക് ഇങ്ങളെ ഫ്രീഒന്നും വാണ്ട
ആ ഫ്രീ തന്നാ പിന്നെ കൊറച്ചഴിഞ്ഞാ ഓലോട് വർത്താനം പറയാൻ പോണ്ടി വരു കാക്കാന്റെ എടുത്ത് ചോദിക്കണ്ട ഞാൻ ഇപ്പത്തന്നെ ഇട്ടെര പുത്തുരുപ്യ പത്തുറുപ്യ പന്ത്രണ്ട് റുപ്യ മുളക് ബജി നല്ലെ രസാണ്
ആ അന്നെ
നാ അയ്ക്കോടെടാ ശരി
ആ ന്നയിക്കോട്ടെ ശരി